ആഹ് എന്തേക്ക്യാ സുഖല്ലേ?
ആഹ് സുഖാണ്.
വീട്ടിലെ പണ്യേളൊക്കെ കഴിഞ്ഞ്
ആഹ് ഒക്കെ കയ്ഞ്ഞ് റസ് റ്റ്ട്ക്കാന്ന്റ്ഞ്ഞാല് കറി ഇത് മുരിങ്ങ താളിപ്പിച്ച്ണ്ടാക്കണം
ഏഹ് കൊറ്ച്ചൂടെ സൗണ്ടിലോന്ന് സംസാരിക്കാവോ?
ക്കെറങ്ങാന് മട്യാക
മഴണ്ടോ അവിടെ നല്ല മഴണ്ടാ? ഇവടിം നല്ല മഴന്നാണ് നല്ല മഴ രാവിലെ മുതലേ തോടങ്ങിപ്പോ ഭയങ്കര കാറ്റും മ
ആഹ് അതൊ. അപ്പൊ ഒരു രണ്ട്‌ കല്ലം പറിക്കണം പറിക്കണം വിചാരിച്ച്. ഇത്ര നേരായി. അഉ മഴ കൊണ്ടുങ്ങാന് പറിക്കേണ്ടല്ലൊ വിദ്യമ ഇങ്ങനെ നിന്നു.
ഒന്നൂടെ സൗണ്ടിലേ ഒന്നൂടെ സൗണ്ടിൽ സംസാരിക്കാവോ ക്ലിയർ ആവണില്ല സംസാരിക്കണ
ഇല്ലേ?
ഉം എന്തായിരുന്നു രാവിലെ?
ഉം രാവിലെ രാവിലെ പുട്ട്, പഴം. നേന്ത്രപ്പയം പുഴിങ്ങ്യത്.
നേന്ത്രപ്പഴം മുഴങ്ങിയത കഴിക്കാറ് ചെറുപഴം
ആഹ് ചെറുപഴവും കഴിക്കും നേന്ത്രപ്പഴവും കഴിക്കും.
ആഹ് കോഴിമുട്ട പുഴിങ്ങ്യതും.
ആഹ്
മിക്കവാറും രാവിലെസങ്ങളിൽ അങ്ങനെ തന്നെ ഉണ്ടാവാറ്.
ആഹ് ആഹ് ഉണ്ടാക്കും. പിന്നെ പു പുട്ട്ക്ക് പഴം അല്ലെങ്കിൽ നേന്ത്ര പഴം. ചെറിയ ചെറുപഴൊണ്ടാകും.
പുട്ട് പുട്ട് ങ്ങന പാക്കറ്റ് വാങ്ങാറാണോ?
ഏഹ്
പുട്ട് പാക്കറ്റ് വാങ്ങാറാണോ പൊടി പാക്കറ്റ് വാങ്ങാറാണോ?
ഇരുന്നാങ്ങും. അരില്ലേ ചാക്കരി അരച്ച് പൊടിച്ചു കാണ്ട്.
ആഹ് ആഹ്
അങ്ങനെണ്ടാവും.
എങ്ങനെ മില്ല് കൊണ്ടോയി നനച്ചു പൊടിപ്പിച്ചു കൊണ്ടോരലാ?
ആ മിക്സിയില് ഞമ്മക്ക് ഞങ്ങളിപ്പോ കൊർച്ചു പേരുള്ളൂ മൂന്ന് നാല് പേരേള്ളൂ അപ്പൊ ഞങ്ങക്ക് വേണ്ടി. അങ്ങനെ. ഒരു രണ്ടു നാഴൊക്കെ.
ആഹ്
വെള്ളത്തിലിട്ട് രാവിലെ വെള്ളത്തിലിടും അപ്പൊ വൈകുന്നേരം. പൊടിച്ച് വെക്കും ഫ്രിഡ്ജിൽക്ക് വെക്കും പിന്നെ രാവിലെ എടുക്കും
എന്നിട്ട്
വറക്കൊന്നുമല്ല വ വറക്കാതെ തന്നെ പൊടിച്ചിട്ട് പൊടിച്ചതോട കൂടി ഫ്രിഡ്ജിലക്ക് വെക്കും അതല്ലതാ ഒന്ന് പൊ പൊടിച്ചേക്കോണ്ട് അങ്ങനെ ചെയ്യലുണ്ടോ
ഇല്ലെ ഞാനങ്നെ ചെയ്യലില്ലേ ഞാന് സാധാ നമ്മള അരിപ്പൊടി വെച്ചിട്ട് ആവറ്റ് കൂട്ടി അരച്ചുകാണ്ട് അത് കൊയച്ച് കണ്ട അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ നമ്മള് ബാക്കി വന്ന ചോറൊക്കെ ണ്ടാകുവല്ലൊ ഉണ്ടാവല്ലോ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അത് ഫ ഫ്രീസറിില് വെച്ചിട്ട്
ആ
ഫ്രീസറിൽ വെച്ച് കാണ്ട് ഫ്രീസ് ചെയ്യുന്നിട്ട് അത ഫുഡാക്കും കയ്യിലിട്ട് പി ശീലയിലിട്ട്പ്പ ആ നമ്മള അടിപൊളി പുട്ടാവും അടിപൊളി പൊട്ടുക നമ്മ കടയിന്നക്കെ വാങ്ങണ പാക്കറ്റ് പൊടിയ ണ്ടല്ലോ ' അതേപോലത്തെ പുട്ടിട്ടു പക്ഷെ ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവുന്നുോള്ളു അത് നമ്മള് ഇപ്പ ചോൊക്കെന്ന് വെച്ചാല് ഒരു ചെമ്പട്ട ചോറൊക്കെമുക്ക് ബാക്കിക്കണമെങ്ക നമ്മളത് എട്ത്തക്കാണ്ട് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചിട്ട്ര് ഒര് എങ്ങനെയാലും ഒരു ഇരുപത്തിനാല് മണിക്കൂറൽ ഏറെങ്കിലും ഫ്രീസറിൽ ഇരിട്ട്ാ ഒന്ന് കട്ട് ആാവണം
ആഹ
അരി അരി ഇങ്ങനെ കട്ടായി മാറണം മൊത്തത്തില് അത് കട്ടായി മാറിഞ് നമ്മള് രാവിലെ രാവിലെ കണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളം പറന്നക്കാം അപ്പൊ ആ കട്ടങ്ങട്കണ്ട് വേറിടും കട്ട വേറിട്ടട്ട് അരി കട്ട ആയിട്ട് നൽക്കുകയും ചെയ്യും മൊത്തത്തിലുള്ള കട്ട രണ്ടു പേർടുത്തുകാണ്ട് നമ്മൾ ഓട്ടപ്പാത്രത്തിൽ പൂറ്റിയിട്ടിട്ട് നമ്മളെന്ത് കാട്ടുക ഞാനധിക കാട്ടില്ല നമ്മള് കൈ കൊണ്ട്നൻ പിഴഞ്ഞെടുത്താും കുഴപ്പില്ല ഞാാന എന്ത് കാട്ടും ഞാന അ വച്ചിട്ടൊരു നമ്മളെ ജോർജറ്റിന്റെ തുണിുണ്ടല്ലോ നമ്മളെ ഷാളിന്റെ ഒക്കെ കഷ്ണംമ ഉണ്ടാവൂില്ല തവള് കലൽ ഇ അപ്പൊ അങ്ങനത്തെ തുണിൽ വെച്ചുകാണ്ട് രണ്ടു മൂന്ന് തവണാക്കിന് പീഞ്ഞെടുക്കലാണ് അപ്പൊ പീയുമ്പോ നല്ല എന്താ പറയാ ഒരു പനി പോലത്തെ ഒരരിമണിയാളാവ അപ്പൊ അതിക്ക് അത് ഇന്നിട്ട് മിക്സിൽ ഇട്ടിട്ട് ഒന്നും ഇങ്ങട്ട കറക്കിെടുക്കും മിക്സിയിലിട്ട് കറക്കി എടുക്കുമ്പോ നമുക്ക് നമ്മള് ഒരു ഗ്ലാസ് പൊടിരുത്തുകാണ്ട് ഓ അതില് ഇതിലിങ്ങനെ കൊറേശം രണ്ട സ്പൂണും രണ്ടേ സ്പൂണും ഓരോ ഭാഗം മിക്സിയിൽ ഇട്ട്ടുക്ക്പോൾ നമ്മൾ രണ്ട് സ്പൂണോൂന്ന് സ്പൂണോൊയിട്ടാൽ മതിട്ട് നല്ല മ ചെയ്തിട്ട് എന്നിട്ട് കറക്കിെടുക്കും എന്നിട്ട് പുട്ട ഇടും നല്ല രസമാണ് അരിപ്പൊടി അരിപ്പൊടി അതന്നെ
ന നമ്മള് തന്ന നൂൽപുട്ടിനൊക്കെ എടുത്ത പൊടി
ആ് അതെ അതെ ങ്ങളെങ്ങനെ ചോറ കൊണ്ട് നൂൽപൂട്ടാക്കൽ എങ്ങനെയാണ്
ഏ ചോറും കൊണ്ടോ നോ ചോ
ആഹ്
അരക്കും മിക്സിയിലരക്കും
ആഹ
അരിപ്പൊടി ഇട്ത്തി് ഉം പിന്നെ ആമ പൊടിൽക്ക് പരും
അതെ
ഉപ്പ ഇട് ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ പൊടിൽക്ക് പാര ണംപാരുമ്പോ നമുക്ക് ഒരു കണക്കുണ്ടല്ലോ കൊഴക്കണ കണക്കുണ്ടല്ലോ അപ്പൊ അതങ്ങനെ കൊഴക്കും അപ്പൊ നല്ല നൂൽപ്പുട്ട നല്ലെ
അല്ല നമ്മള് വെള്ളം കൂട്ടി വെള്ളം കൂട്ടി അരച്ചെടുക്കും
കൂട്ടൂല ഇച്ചിരി വെള്ളം ഇടും
വെള്ളം കൂട്ടാതെ ആ എന്നിട്ട് അത് അത് വെച്ചക്കാൻ അത് വെച്ചിട്ട് ആ ലൂസായ ആ ചോറിന്റെ ഇത് വെച്ചിട്ട് നമ്മള് പൊടി കൊഴച്ചാടുകുയിലെ അല്ലെ
ആഹ ആഹ് കൊഴക്കും നൂൽപുട്ടിന് പാഗത്തെ ആ കൊഴ ണ്ടല്ലോ
എങ്ങനെ
അങ്ങനെ അങ്ങനെ കൊഴക്കും
ആ ഞങ്ങള് ചെയ്യാറ് നൂൽപൊട്ടിനൊക്കെ വെച്ചാൽ ഏ ഹ വെള്ളം തിളപ്പിച്ചു കണ്ട്
ആ അത് അതും കാട്ടിയിരുന്നു അതും ആദ്യൊക്കെ ഞാൻ അങ്ങനെ കാട്ടിയിരുന്നേ പിന്നെ ഇത് കണ്ട് ഇത് ചെയ്തും നല്ലതുണ്ട് അങ്ങനെ ചെയ്യും പിന്നെ
അളക്കണീന്റെ മുന്നേ ആ വെള്ളം അങ്ങ് എടുത്തിട്ട് ഈ പൊടിക്ക് അങ്ങ് പാർന്നിട്ട് മിക്സ് ചെയ്യലാണ്
ആഹ് അങ്ങനെ
അങ്ങനെയാണ് നൂൽപൊട്ടുണ്ടാകൽ ഇവിടെ നിങ്ങനെ ഒന്നും ചെയ്ത് ചെയ്തോക്കണം ഞങ്ങിങ്ങനെ കാട്ടില് പുട്ടിനാണ് പുട്ട് ഉതിർത്താൻ വേണ്ടിട്ടാണ് ഞങ്ങിങ്ങനെ ആദ്യൊക്കെ ചെയെതന്ന് വറ്റി അരച്ചുകാണ്ട് ഞങ്ങള്ൾ പുട്ടിന്റെ പൊടി എടുക്കണക്ക് അത് കൂട്ടി തന്നെ പച്ചവെള്ളം ചുടുവെള്ളം ഒന്നും പരത്തെ ഈ വറ്റിന്റെ അത് കൂട്ടി കാണ്ട് പുട്ട് ഉതിർത്തിയെടുക്കും പുട്ടിന് വേണ്ടിട്ടുള്ള പൊടി ഉതിർത്തിെടുക്കും ഉപ്പിട്ട്കാണ്ട് നമ്മള് ഇത് ഇതാക്കും അപ്പൊ അത് ഉതർത്തി എടുക്കും അങ്ങനെയാണ് ചെയ്യാറ്
പുട്ട്ണ്ടാക്കുമ്പോ അത് ശരിയാകല്ലുണ്ട് നല്ല
ആഹ് ആഹ്
കൊറച്ച് പേരല്ലേ അപ്പോപിന്നെ കൊറച്ച് മതിയല്ലോ
ആഹ് അതെ അതെ
എന്ന തന്നെ ബാക്കിയോവും മാ മക്കളുണ്ടെങ്കി ആമക്കളുണ്ടെങ്കി ഉണ്ടാവും അപ്പൊ ഒത്തി കഴിക്കും ഇത് പറഞ്ഞാല് പെൺകുട്ടി അല്ലാതെ കഴിക്കൂല്ല
ആഹ്
അങ്ങനെ മു മൂന്ന് പേര്
മൂന്ന് പേര് ഉം സ്കൂൾ പോയിലേ എല്ലാരും
ആഹ് അല്ല വലുത് രണ്ട് ആമക്കള് വലിയൊര് ജോലിക്ക് കയറിന്ന് ജോലിക്ക് പറഞ്ഞാൽ ഓരെ പഠിപ്പ് കഴിഞ്ഞു
ആഹ് ഉം
വല്യോന് സോഫ്റ്റ്‌വെയർ എഞ്ചിനീയറ്
ആഹ്
ബി ടെക് പഠിക്ക പഠിക്കായിരുന്നു പഠിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടാമത്തവന് ആഹ് ഏഹ്
ഉച്ചക്ക് എന്തന്ന്
അതന്നെ ഇതേ ഉം മുരിങ്ങ മീനുണ്ട് മീൻ വറുത്തതുണ്ട് മുരിങ്ങ താളിപ്പുണ്ട് ഏഹ് എന്താ പേര് എനിക്കറ
ആഹ് മീനൊക്കെ ഇപ്പ നല്ല വിലയല്ലേ ആഹ് മീനൊക്കെ നല്ല വിലയാണ് അപ്പൊ ഞാന് ഇപ്പന്ന് കരിമീന വാങ്ങിയത് അപ്പ തന്നെ ഐയില വില പറയുന്നത് മുന്നൂറ്റി നാല്പതാണെന്ന് മോൻക്ക് മൂത്ത മോൻക്കാണെങ്കിലോ ഐയില പറ്റൂല്ല അല്ല സോറി കരിമീൻ പറ്റൂല
ആഹ്
ആഹ് അതിനൊരു ഒരു മണ്ണിന്റെ ചോയ വരും
ആഹ് മണിന്റെ ചോയാ
മണ്ണ്ചെയ
ഞാൻ കഴ്ച്ച ഭാഗയിട്ട് അങ്ങനെ ഇവിടെ പോയി ആലപ്പ കഴിച്ച് അപ്പൊ ഇന്ന് വാങ്ങിയതും ഓർമ്മ വരണ അത് കരിമീനാണോലൊ താണ് നല്ലരുന്നു
ഏഹ്
അപ്പൊ മീൻരുന്നു കരിമീനെരുന്നുന്ന് പറഞ്ഞേ
ക അവിടെങ്ങനെ എപ്പോളും കിട്ടാറില്ലേ അത്
ആഹ് കിട്ടും മ പിന്നെ അങ്ങ് ഇതില വരുന്ന
ആഹ്
കിട്ടും അധികം വാങ്ങല്ല ഇക്ക അങ്ങാടി പോവുമ്പ മോളെ സു സ്കൂൾ കൊണ്ടായാക്കാ പോകുമ്പോ അങ്ങനെ മേടി
ആഹ് ആഹ് എത്രിലാണ്
അയട്ടിലെ
എട്ടാം ക്ലാസ്
എട്ടാം ക്ലാസ് ഉം അപ്പൊ അങ്ങനെ മേടച്ച് വരുമ്പോ അവ കഷ്ണിച്ചൊക്കെ
താളിചക്കെ മുരിങ്ങന്റല കറി വക്കാനാ
ഉം താളിക്ക് മ്മാക്ക്ഷ്ടതാ ഇത് വാഴക്കകറിണ്ട്
ആ ഹ്
വഴകായല്ലേ എന്താ പറയാങ്ങളാ അവിടെറിയല വാഴക്ക ആഹ നേന്ത്ര... ക്കായ ആ പച്ചക്കായ അതിന്റെ കറിണ്ട്. അപ്പങ്ങി തളിച്ചും ണ്ടാക്കീണ് ഓര്ക്ക് ഉമാക്ക് ഇഷ്ടം നല്ല ഇഷ്ടന്ന് ഏഹ മത്തന്റലെ പിന്നെ കൂട്ടാനോ
മീന് തെന്നെ കരിമീൻ കിട്ടീയിട്ട്ണ്ട് പിന്നെ മുരിങ്ങക്കായി കറിം വെച്ചിട്ട്ണ്ട് മുരിങ്ങാക്കായും ചക്കക്കുരും കൂടെ കറിം വെച്ചു. മത്തന്റല ഉപ്പേരിംണ്ടാക്കി കരിമീന്... നല്ല കായം തേച്ച് വറ്റിചെച്ചിട്ട്ണ്ട് പച്ചില് പൊ... വച്ചാല അയിന് വേറെ ഒരു ടേസ്റ്റ് ഇല്ല തോന്നു അപ്പ പിന്നെ വറ്റിച്ചേച്ചിട്ടുണ്ട് അപ്പ ഇഞ്ഞി അത് പൊരിച്ചിടുത്താൽ വേഗണ്ടാവുലോ ചെലപ്പോങ്ങനൊക്കെ ടേസ്റ്റിലൊക്കെ നല്ല ചീരുള്ളിയും വല്ലാതൊക്കെ ങ്ങട്ട് അരിഞ്ഞിട്ത്ത് ണ്ടാക്കി വറ്റിച്ചെടുത്തിട്ട് പിന്നെ പൊരിച്ചെടുക്കും.
ച്ചു ആണ്ട്
പിന്നെ പൊരിച്ചെടുക്കും ഞങ്ങള വിടക്കങ്ങനെയാണ് കൂടുതലും. വറ്റിച്ചെടുക്കലാണ്. ഒന്ന് ടെസ്റ്റ്‌ ആ ഉപ്പും പുളിയൊക്കെ നല്ല പു ടിക്കയ്‌മേ. അവടെ റേഞ്ച് കുറവുണ്ടോ
ഏ അടുക്കളെലാന്
ആഹ അല എടക്കിടക്ക് കേൾക്കണ്ള്ളു. കേൾക്കല് കുറവ്ണ്ട് കേൾക്കല് കൊറണണ്ട് റിയ..
ആ
ഞങ്ങളവിടെക്ക അധികം മീന് ഇങ്ങനെ കായം പരറ്റി ആ
ആന്നാ ശരി ആ